വലൈകുംമുസ്സലാം
എന്തൊക്കെ വർത്തമാനം
നല്ല വാർത്താനം
പിന്നെ ഞങ്ങള് പിന്നെ കടപ്പുറം കാണാൻ പോയിനി
ഏഹ്‌ തന്നെ ഫാമിലി ആയിട്ടോ അതോ ഇങ്ങള് ഒറ്റക്കോ
ഫാമിലി ആയ പോയേ ഞാനും പിന്നെ കുട്ടികളും എല്ലാരും ഇണ്ടേനി പേര കുട്ട്യാളും മര്യക്കളും മരോളും ഉം ഞങ്ങെളെല്ലാരും പോയി
ഏതാ ബസ്സിലാ അങ്ങട്ട് പോയിനി
ബസിലല്ല ഞങ്ങള് കാറിലാ പോയെ
ഏഹ്
ബലോറ ബലോറ
ആ ബാലോറ കാറിലാമ്പോ എല്ലാരേം ഒന്നും കൊള്ളൂലല്ലോ ബലോറേ ആയിരിക്കൂല്ലേ എന്നാന്നിട്ട് എന്നാന്നിട്ട് പോയിന് ഉം
ഉം ഞങ്ങൾ എല്ലാരും പോയി ഒയിവ് ഇള്ള അന്നേ സ്കൂളിന് ഒരീസം ഒയിവ് ഇണ്ടേനല്ലോ അപ്പൊ എന്നാ പോയി
ആഹ നല്ല രസ്യക്കാരല്ലേ എല്ലാരും കൂടി പോണ്
എല്ലാരും കൂടി പോണല്ലേ ങ്ങ പോവന്നപ്പോ എല്ലാ മഴയെയ്തു
ഏ ആ കാറലേനോണ്ടന്നാണ് നനയൂല ല്ലേ
ഭഷണം കഴിച്ച് പോന്ന ആ ഉം
ഉ എന്നിട്ട് എന്താ അവിടുന്ന് കഴിച്ചക്ക അതോ വട്ടില എത്തിട്ട് കഴിച്ചൊക്കെ നല്ല വിശേഷം
വീട്ടിലത്തിയരെ കഴിച്ചു എന്നാ പിന്നെ മഴല്ലേ പൊറത്തിറങ്ങി ഇവിളേം കൊണ്ട് കഷ്ടപ്പെടാനാണ്ടേ
പെറത്ത് നർത്തെ വൈതാ പനി പടിച്ച് ഒക്കെ ചെറിയ കുട്ടികളെക്കാരല്ലേ
ആ ചെറിയ കുട്ടികളാണ് ഒക്കെ മൂന്ന് വയസ്സ് നാല് വയസ്സ് രണ്ട് വയസ്സ് ഒക്കെ ആയ കുട്ടികളാണ് അവര കൊണ്ട് പെറത്തക്കെ ഇറങ്ങിയ മഴത്തെ ബുദ്ധിമുട്ട് വിചാരിച്ചാണ്ട് ഞങ്ങൾ വാങ്ങി പോന്നു
ആ ആ ഒൽക്കല രസം ബീച്ചക്ക എസ്
നല്ല രസുണ്ട് കാണാ കടപ്പുറൊക്കെ ആ ഞാൻകടലിറങ്ങി ബീച്ചിലള കറങ്ങി പോയി ബോട്ടൊക്കെ ഉണ്ട ഇങ്ങനെ മീൻ പിടുത്തത്തില് വിട്ടെ നോക്കി കാണാം സൂര്യന കരിതചെർക്ക് മഴ
ആ ആ ഒരു ആറുമണി ആ ടൈമില് പോണം നല്ല കാണുള്ളൂ അസ്തമയം കാണാൻ കഴിഞ്ഞില്ലേല്ലേ
അസ്തമായം കാണാൻ കഴിഞ്ഞില്ല മയക്കാർ കൊണ്ടാണ് കാണാത്ത്
ആ മഴക്കാലല്ലാത്തപ്പ ഇഞ്ഞിപോണം
ആ ഇൻഷാ അള്ളാ മഴയില്ലാത്തപ്പോ പോണം വെയിലൊക്കെ ഉണ്ടാവുമ്പോ ഇന്നാൽ ഒക്കെ കാണുള്ളൂ
ഇഷ്ടാ
മം ഇച്ച് ഇങ്ങനെ തോന്നാ വണ്ടിയരാ ഓട്ടീനത് നിങ്ങള്
വണ്ടി ഓട്ടിയത് ആവണ്ടി ഓട്ടിയത് മരുമകന് മകനും ഉണ്ട് ഒക്കെ ഉണ്ട് മം
ആ ഡ്രൈവറെ അക്കില്ലല്ലേ ഒക്കെ ആയനാൽ ആഞങ്ങളൊക്കെ പോയന്ന നാള് വണ്ടിനെ ഏൽപ്പിച്ചക്കെനി വണ്ടിൊട്ടാന ആരുല്ലേ ഇനി ഡ്രൈവറൊക്കെ ഏൽപ്പിച്ചേക്കെ നി
ആ ഞങ്ങൾ വണ്ടി ഓട്ടന് ആളുണ്ട് വണ്ടി ഞമ്മൾ തന്നെയാണ് അപ്പോ ഞങ്ങൾ പോയി
ആ
മരുമോന്റെ വണ്ടിയാണ്
ഏത് ബീച്ചൊക്കെ പോയിന് കട കോയി
കോ കോഴിക്കോട് കോഴിക്കോട്
ആ മം
വേറെൊരു ബീച്ചണ്ട് അവടെനല്ല തിരക്കാണ് ഇവിടെ തിരക്ക് കുറവാ
ആ മറ്റേ കോഴിക്കോട് ടൗണിൽള്ളത് അവിടെക്കെ വലുത്ത സ്ഥലംണ്ടാവല അവിടെ വാങ്ങണ സാധനങ്ങൾന്നെ ഉണ്ടാവൊള്ള
ഇവിടെ നല്ല തിരക്കുറവുണ്ട് എന്നാലും കുട്ടികൾക്ക് ചുറ്റാനും എത്താ പറയാകീഞ്ഞഞ് ആ പാർക്കുകളൊക്കെ ഉണ്ട് അതിലൊക്കെ കുട്ടികൾ നല്ല സന്തോഷത്തി് കിഴഞ്ഞു പോയി
ആ ആ
പിന്ന വണ്ടിൊക്കെ ഉണ്ട് കാറൊക്കെ ഉണ്ട് ഓട്ടന് പൈസ എടുത്താ ഓട്ട
ആ എന്നിട്ട് കേറിയോആയില് കുട്ടികളെ കയറ്റിയോ
കുട്ടികളെ കയറ്റിട്ടില്ല വേറെ കുട്ടികളൊക്കെ കേറു പിന്നെ മഴയ്തപ്പോ ഞങ്ങൾവേഗംപോകന്ന കേ നേരല്ലോ നല്ല ഇടി മിന്നലൊക്കെ ഉണ്ടായപ്പോളേ
മ്
വേഗം പോന്നു
അവിട മാങ്ങ ഉപ്പില ഇട്ടാ അങ്ങനത്തെക്ക ഇല്ലേനി ചെരണ്ടി ഐസ് ഒക്കെ അതൊക്കെ വാങ്ങിയോ?
ചെരണ്ടൈസ് ഉണ്ട് മാങ്ങ ഇപ്പിലിട്ടത് ഉണ്ട് പൈനാപ്പിൾ ഉണ്ട്. ഒക്കെ ഉണ്ട് ഇങ്ങനെ ലോസം കടലൊക്കെ വാങ്ങി പോയിനി
ആവണ്ടി തിന്നാന്നോ അവിടെ തിന്നാനോ
ആഹ് ഊത തിന്നാനെ അവിടെ വിരിച്ചിരുന്ന് കണ്ടങ്ങന തിന്നാൻ രസല്ലേ തിരമാല അങ്ങനെ വരുമ്പോ കാണാൻ നല്ല ഭംഗിയല്ലേ വിരിക്കാൻ ഞമ്മൾ കൊണ്ടോവണം വീട്ട്ന്ന് പോവുമ്പോള്
ഉ ഉം ന്നാ കുട്ടിയാളെ ഒകെ അയിൽ ഇരുത്തലേ
ആ കുട്ടികളൊക്കെ ഇരുത്തി മറ്റെ നമ്മള് ആ മണലിരിക്കണ്ടേ
ഉം അപ്പൊ ബെഡ്ഷീറ്റ് പാറി പോയിലേ കാറ്റത്തക്കാച്ചാ അയില് ഇങ്ങനെ ഇരിക്കണ്ടിരില്ലേ ഒരാള്
ആഹ വിരിച്ചുമ്പോ ഓരോരുത്തര് പുടിച്ചണം ഓരോ തലക്കെ ഒരാള് ചെ ഇരിക്കാ എന്നിട്ട് അങ്ങനെ വിരിച്ച അല്ലാഞ്ഞാൽ പാറി പോവും അങ്ങനെണ്ട് ഇങ്ങള് പോയിനീയോ?
ആ ഇങ്ങൾ കുറെ മുന്നേ പോയതാ ഇപ്പ അടുത്തൊന്നും പോയിട്ടില്ല ഇനി പോകണം.
ഏ പോയോക്കലൊക്കെ കാണാം അന്നത്തിരൊക്കെ കോലം മാറില്ലപ്പം
എന്താ അറിയില്ലല്ലോ കൊറേ മുന്നേ പോയതല്ലേ
ഉ എന്നാ ഒരീസം പോയൊക്കേണ്ടി പോയി
ഇങ്ങക്ക് അന്ന് പൈസ ഒന്നും അയില്ലല്ലോ പോകാന്
ഇണ്ട് ഞങ്ങള് വണ്ടീൽ പോയതല്ലേ ആ വണ്ടി ണ്ടാവും പിന്നെ ടിക്കറ്റൊന്നട്‌ക്കണ്ടല്ലോ നേരെ പോയാ പോരെ
ആഹ് ഈ വേറൊട്ത്തി ഏതൊക്കണ്ടി ടിക്കറ്റ്റ്റൊക്കെ എടുക്കണേ ബീച്ച് ക്കാവുമ്പം അതെന്നും വേണ്ടല്ലോ
ടിക്കറ്റൊന്നും വേണ്ടാ വണ്ടിക്കൂലി മതി നമ്മളെ ചെലവിനുള്ള പൈസ മതി.
ഉം
ചെലവിന് വീട്ട്ന്ന് വെച്ച് കൊണ്ടുപോയാ പിന്നെ പൈസക്ക് ചെലവ് ഉണ്ടാവുല്ലല്ലോ
അങ്ങല്ലെ
ബീച് പോവ സുഖം
ആഹ ആ
ആ കുട്ട്യാളെയും കൊണ്ടു പോവുമ്പോള്
ആഹ വേറെവിടെ ഇറങ്ങണ്ടല്ലെല്ലേ അവിടെയും മാത്രം ഇറങ്ങിയാ അങ്ങനെ കുത്തർക്കാ കാറ്റും കൊണ്ടിരിക്കാ സുഖാ
സുഖാണ് എന്നാ കുട്ടിയെക്ക് എല്ലോടത്തും ഒക്കെ പായ് ചെയ്യാ പാർക്കില് കളച്ചം ചെയ്യ ഭക്ഷണമത്ത് ണ്ടായാ ചെയ്യാലോ
എല്ലാ ബീച്ചിലൊന്നും ഉണ്ടാവലില്ല പാർക്ക്
ഏ ഇവിടെണ്ട്ട്ടോ ഇവിടെ പോയോട്ത് ഇണ്ട് സുഖാണ് തെരക്കൂല്ല ഉ
കുട്ടിയാളെ കൊണ്ടിരിക്കും ചെയ്യാം
ഇരിക്കും ചെയ്യ സുഖാണ് എല്ലാം ഉണ്ട് ഞങ്ങൾ പോയോട്ത് ഇണ്ട് അല്ലാതോട്ത് ഇപ്പഞ്ഞി പോയൊക്കണം ഒരൂസം ന്നാ അറിയാം ഉം ങ്ങൾ പോയോട്ത്ണ്ടോ ബടെ ഞങ്ങൾ പോയോട്ത് സുഖാ
ഇങ്ങള് അന്നാ ആദ്യായിട്ട് പോകാ ബീച്ചിക്ക്
ആഹ ആദ്യാട്ട് പോവാണ് അതാണ് ചിരിച്ചാൻ വരുന്നതേ ആദ്യട്ട് പോവാണേ ബീച്ചക്ക് പോവാ ആദ്യായിട്ട് പോവല്ലേ അപ്പൊ പാർക്ക്‌ കുട്ടികൾ ഇങ്ങനെ കീഴാ ഞങ്ങൾ വിരിച്ചാണ്ട് ഇരുന്നു കാറ്റ് തേരങ്ങനെ വരുമ്പോ നല്ല രസാ കുട്ടികള് കൊറചോക്കെ അയ്ക്ക് എറങ്ങി
ആഹ് തേരന്റെ വൈത്താലേ ഇങ്ങനെ മണ്ടിയാവുംല്ലേ
ഉം തിരന്റെ വൈത്താലേ ഇങ്ങനെ പാഞ് നല്ല രസണ്ട് കാണാന്
നമ്മള് അവിടെ ഇങ്ങനെ നിന്നാല് നമ്മളെ അടിക്ക് ഇങ്ങനെ കൊണ്ടോവ്ണ മായി
ആഹ് അടീക്ക് കൊണ്ടോ ഇങ്ങനെ തോന്നും മണല് ഇങ്ങനെ നിക്കുമ്പോ ഉം ഉം ഏതാനും അയ്ലൊക്കെ പോയി കണ്ടു പോന്നു പോയോകൊണ്ടി ഒരീസൊ നല്ല രസണ്ട് കാണാാന് ഉം ഒയിവ്ണ്ടാവുമ്പളേ
അയ്ന് മഴക്കാലം കയ്യട്ടെ ഞ് മഴയ്ത അങ്ങനെല്ലകരം ഞൻക്ക്
ആഹ് അഹ് ശരി കാറ് കൊണ്ടാകാൻ കദ്യേടാണ് തില്ല ആവ്നാന് പോയി ന്തരാശ്വാസം പോലെ ങ്ങനെ പോരാനേ ആഹ് അറ്റേമ്മള് വണ്ടി വിളിച്ചോഉമ്പ മ്മക്ക് മൊതലാഉല
മൊതലാവ് ല ഞ്ഞി മയക്കലക്കെ ഉം ഉം ഉം ഉം എന്തേലും വാങ്ങിയോ ന്നട്ട് കുട്ട്യേക് കളിച്ചാലോ എന്തേലൊക്കെ
ആഹ് കുട്ട്യേക്ക് കളിക്കാൻള്ളന്ന് ഒരു ഇത് വാങ്ങിയത്തോ പട്ടത്തിന്റെ അങ്ങൻത്തതേ ആ ട്ട് കൊറെരം പാട്ട മർപ്പിച്ചേർക്ണ് നല്ല രസണ്ട് കാണാന്
പലവലേ കോയി പൂച്ച അങ്ങനെ പലപലേ തുണ്ടല്ലോ
ആഹ് അതൊക്കെണ്ട് കോ അഒക്കെണ്ട്
അഹ് നല്ല മുറുക്കി പിടിച്ചണ്ടി വരും അല്ലെങ്കി പാറിയൻ പോവ അഹ്
ഞങ്ങള് കോയിനെ വാങ്ങിഞ് അത് ബല നിന്ന് നിന്ന് പോയ
ഉ ആഹ് കെട്ടിട്ട് കെട്ടിട്ട് അാലും ചെൽപ്പോ അഎ പോവേ കുറച്ച് കഴിഞ്ഞ്
കുട്ടിയേ കളിച്ചൊണ്ട് റിയ
കുട്ടി സൈപ്പാക്ണ്ടാവ് ല്ലേ ങ്ങളെ
ആഹ് കുട്ടി സുയ്പ്പാക്കറി കൊൺ വിളിച്ചപ്പളെ ചെറിയ കുട്ടിണ്ടേ
ആഹ് ഓൽക്ക രസ ഓൽക്കാ ഫോൻ കിട്ടണ്ടി മ്മള്
അതാണെ
ഓഹ്
ഓ ഒമ്പത് മിൻ
ഇല്ല
എഹ് ഇമ്മടെ എടുത്ത്ന്ന എട്ത്ത്ന്നെ ആയിറ്റകാരെ
എഹ് അല്ലന്ന് നേര്ത്തെങനെന്നെ നല്ലതീല്ണ്ടായ്ഞ്ഞി
ഏഹ്
പവൊന്നുല്ല ഇങ്ങടെ മഴണ്ടോ
ഇല്ലേ ഇവിടെ മയല്ല ഇപ്പ വെയില അരിക്കോടൊക്കെ ഭയങ്കര മയേണറ മഴ പെയ്യ്ണ്ടോയ്ച്ച മഴ വെയ്യ്ണ്ട് അർഞ് വിളിച്ചീഞ്ഞിപ്പൊ മഴൊന്നും പെയ്യുന്നില്ല രെ പണിക്കാര്ണ്ട് തേപ്പിന് മഴ പെയ്യ്ണ്ടെങ്കി ഇടെ സീറ്റിട്ട് മൂടണം
ആഹ് ഇന്ന് രാവിലെ നല്ല മഴണ്ടായ്ഞ് ഇവടെ
ഉം
രീതി മഴ ഒക്കെ ഉണ്ടായിന്
ഉം ഉം മഴ പെയ്തില്ല മഴ പെയ്യാണേ ഈ സീറ്റിട്ട് മൂടാ-
നിനക്കെത്ര കുട്ടി എന്തെക്കെയാ
കുട്ടിക്ക് കൊഴപ്പൊന്നുമില്ല സുഖമാണ് കുട്ടികളെങ്ങനെ പോന്ന് അങ്ങനെ ചെലപ്പോ കുട്ടികള്
ആഹ് എല്ലാരും കൂടുമ്പോള രസം ഉണ്ടാവ
ആഹ് അപ്പ നാളേ ഒഴ്വല്ലേ മുഹ്‌റം പ്രമാണിച്ച്
ആഹ് മുഹ്‌റാം ഉം നാളെയും മറ്റന്നാളൊക്കെ ഉണ്ടാവൂലാല്ലേ മദ്രസ് ഇന്ന് നാളെവധി ഉണ്ടാവുള്ളൂ
ഉംഹ് മദ്രസല് ഇന്ന് നാളകൂടി ഒഴിവ് മറ്റന്നാള്
ഉഹ് ഓല് വീടൊക്കുടെ കുട്ടികളെ
ഓല് വെളിയിലാണ് ഒരാള് ഒക്കെവരും രണ്ടാള് വരും നോമ്പ് തുറക്കാനാവകുമ്പോതെക്ക് വരും
കാരപ്പറമ്പ് ഇവിടെ അടുത്ത് തന്നെല്ലേ വിളയില് കുറച്ച് ദൂരയാണല്ലേ-
വേളയിൽ കൊറച്ചു പോണം കാരപ്പറമ്പ് സ്കൂൾ വിട്ടിട്ട് വരൂ രണ്ടാളും
ഓരെ കൊണ്ടുവരാ പോണന്നണ്ട് അതോഉച്ചക്ക് വരുവോ-
ഓഹ്ഹ് ഭർത്താക്കന്മാരെപ്പം വരും
ഉം ഉ അവക്ക് വരുമ്പോന്താ കൊടുക്ക കൊടുക്കാൻ ബേക്കറിയതോ
ബേക്കറിണ്ട് ചിക്കനുണ്ട് കറി ഇണ്ടാക്കണം
ആഹ്
പൊറാട്ടയുംകൊണ്ട്ന്നണ് ചിക്കൻകറി ഇണ്ടാക്കാൻണ്ടഞ്
ഇങ്ങള എങ്ങനെ മുളകിടലാ അത് തേങ്ങ അടിച്ചിണ്ടോ
പോറാട്ടല്ലേ കൊറയല്ലേ കുട്ടികൾ രണ്ടാളുംവരേല്ലേ മാര്യൊക്കളും ഇല്ലേ
പിന്നെ ഇവളുത്തോരും ഉണ്ടാവുല്ലേ
ഇവിടുത്തെോര ഉണ്ടേ അപ്പൊ എല്ലാർക്കും വേണ്ടേ അപ്പൊ തേങ്ങ അരച്ച കറി ഉണ്ടാക്കണം മുളക് ഇട്ടൽ തേകേല
ഉം ഉം
എല്ലാരും ഉണ്ടാവുമ്പോളേ അത് കുറഞാ നമ്മ കൊറച്ചളക്കാണെങ്കി മോളകിട്ടതി
ഉഹ് തേങ്ങ അരക്കുമ്പോങ്ങള് വറുക്കല
ആഹ് വർത്താന്റരച്ചാല് നല്ല രസണ്ടാവും പച്ചരക്കാ രണ്ടും കൂട്ടി അരച്ച നല്ല ഒക്കരസാണ് ചിക്കന